ഓക്കെ
സുഖല്ലേ
ഉം നല്ല സുഖം അവ്ടെ സുഖാണോ
അതെന്താ ആഹ് സുഖത്തിലൊരു സുഖല്ലാലോ അതിലൊരു സ് സുഖല്ല ലേ ഇല്ലേ അപ്പൊ ആദ്യ സുഖണ്ട് പർഞ്ഞതോ
ഞാൻ നൽ ല്ല പർഞ്ഞെ ഇച്ച് സുഗാണ്
അതെ ആ ഫിഫ്റ്റ് പോവാള്ള കാരണം
എന്ത എന്തക്കുറീല്ല എന്തൊക്ക്യോണ്ട്
ഒർങ്ങ്യോ
ഒറങ്ങീട്ടില്ല ഉച്ചക്കൊറങ്ങി ഏഹ്
ഒറങ്ങി മപ്പായിക്കാണോന്ന്
ഏയ് ബോധോക്കെണ്ട്
ഇണ്ട് അൽഹംദുൽ
ഉം അവടെന്ത വി ശേഷം
ഇവ്ടെ നല്ലെ വിശേഷം ഇവിടെ ഞാനെന്നെ വിശേഷം
ഉം ചോറെയ്ച്ചോ ഉം ഉൽ ആഹ് ചായ കുട്ച്ചിട്ടില്ല ഞങ്ങള്ന്ന് പായ്സം വെച്ചു
അയെന്തേന്ന് സ്പെഷെല്
ഇനിക്കൊരു പൂതി പായസം കുടിക്കാന്
ഏഹ് പൂത്യൊക്കെണ്ട്
ഉം യെസ് യെസ്
എന്ത് പയസേനു സേമിയം
അല്ല അരിപ്പൊടി ഇങ്ങനെ കുരു കുരു ആക്കൂലേ
അ എന്താ സാനം
അരിപ്പൊടി ഇങ്ങനെ ഉണ്ട ഉണ്ടാക്കീട്ട് ഒര് പായ്സല്ലേ ആഹ് ഒരു പായ്സം
എടീ ജൗവ്വെര്യാ
അയ് അല്ല ഇമ്മാ ഇന്ന് വെച്ച പായസത്തിന്റെ പേരെന്താ ആഹ് ആഹ് പേരറീല ഇമ്മാക്കും ഇല്ല ഇല്ല രസള്ള പായ്സ
ഏഹ് അ അരിപ്പൊടി എന്തായിരുന്നു കയ്യിലിട്ട് ഉർട്ടേ?
ആഹ് കയ്യിലിട്ടിട്ട് ഉർട്ട വേവിച്ചിട്ട് പത്തിരിപ്പൊടീടെ പം പോലെ വേവിക്ക ഇന്നിട്ട് ഇങ്ങനെ ഉർട്ട ഇന്നിട്ട് പായസ് അം വെക്ക ശർക്കര്യൊക്കെട്ടിട്ട് തേങ്ങ അരച്ചൊക്കെ ഇട്ടിട്ട്.
അതെ അനാദ്യേട്ട് കേക്ക.
ശരിക്ക്വാ
ആടി കാര്യായ്ട്ടും.
ആഹ്.
ആക്ക്യേതൊന്നല്ല സത്യേട്ടും. ഇങ്ങനൊക്കെ പായ്‌സം വെക്കെ എത്ര കഷ്ടപ്പെട്ണം റബ്ബേ അത്
ഇൽ ഇല്ലല്ല പെട്ടന്നാവും ആഹ് അരിപ്പൊടി ഉണ്ടാക്കണ്ട പണിയൊള്ളു. ബാക്ക്യൊക
അതന്നേണ് അരിപ്പൊടി ഉണ്ടാക്ക എത്ര പണിണ്ട്
ആവൂ
കുഞ്ഞി ഉണ്ടേ വലിയ ഉണ്ടേ
കുഞ്ഞ കുഞ്ഞ ഉണ്ടകള്.
അള്ളോ
ഷെയ്പ്പ് ഒന്നും വേണ്ട വെറുതെ ങ്ങനെ പിടിച്ച് ഉണ്ടാക്ക.
ആ മറ്റേ നമ്മള് ഗുലാബ് ജാമ് ണ്ടാക്കൂലേ
ആഹ്.
അയിന് ഉരുട്ടാൻ തന്നെ ഭയങ്കര മടിയ എന്തിന് പത്തിരിക്ക് ഉർട്ടാൻ തന്നെ ക്ക് മടിയാ ഇങ്ങ്ണ്ടാ ഇത്ര കുഞ്ഞി ഉറുള ഉണ്ടാക്കണെങ്കി പടച്ചോനേ
കുട് എന്ത് പാലിയപ്പ ത്രേ
പാലിയോ?
ആഹ് ക്കറീല
കുടിക്കാൻ വെയ്‌ക്കോ
ആഹ്.
രസണ്ട് ഏകദേശം മറ്റേ മര്ച്ച വീട്ട്ന്നൊക്കെ മറ്റേ തിന് പോയ മവ് ലൂദ് ആ അങ്ങനത്തൊക്കെ ഒരു ടെസ്റ്റെയ്ക്കാരം അയ്ല് കൊർച്ച് ഉണ്ടട്ട്ക്ക
അൻ ആഹ് ആഹ്.
ആഹ്.
ഞാന് ചൊവ്വരി ചാര്ച്ച്
ഓ അതെന്തരി സ മറ്റേ സവോനരോ
ആ അതന്നെ അതന്നെ സാവുനരി. ആ ഒരു ഗുളു ഗുളു ഉണ്ട പോലെ ഇങ്ങനെ കിടക്കും.
ഉം ഉം.
സാവുനരി.
സാവുനരി.
എന്തൊക്കെ വേറെ
ഉം.
ക്ക് അവിടുത്തെ ഭാഷ ഇഷ്ടല്ല.
ഔഫ്.
വെറും വെറും സേമിയം അതും മറ്റ മ്മള് വെറും പാലും വെള്ളത്തില് ഉണ്ടാക്കിയത്.
ആ എനിക്കും അതായിരുന്നു ഇഷ്ടം പക്ഷെ ഒരു തവണ ഉമ്മ ശർക്കര വെച്ചുണ്ടാക്കി അത് നല്ല ടേസ്റ്റിണ്ടന്ന്.
ഉം പക്ഷെ ആ ടേസ്റ്റ് പിന്നെണ്ടാക്കുമ്പോ കിട്ടൂല.
ഉം ഉം.
പിന്നെ വേറെ എന്തൊക്കെ വിശേഷം രാത്രി ബത്തള് മീന്
ആഹ് ബത്തള് ഇവിടെ അതെ
ആഹ് വത്തള് സെയിം പിച്ച് ആഹ് ആഹ്
മീൻകറിയാണ് ഇന്നലത്തെ മീൻകറി
ഉം ഇത് രണ്ട് മൂന്ന് ദിവസായി തോന്ന് ണ് ഇതന്നെ ഇവിടെ
അതാ
അത് വറ്റിച്ച് വറ്റിച്ച് ഇന്ന് ഉപ്പ് അധികൈക്കുണ് അയ്ല്
ത്തിരി വെള്ളം ഒഴിക്കണം
ക്ക്റിയില്ലേ
വെറും കു കുമ്പളങ്ങിട്ടിട്ട് മോര് കറിയോ?
ആഹ്
കുമ്പളങ്ങ ആ എന്ത് കായ അങ്ങനത്തെ എന്തങ്കിലും ഇടോ
കായ്ന്നുടൂല തോന്ന്ണ്ട് കുമ്പളങ്ങ
അതുവറിയില്ല
ഇല്ലല്ല ഞാ അടുക്കളേ കേറാറില്ല അങ്ങൻത്തേനൊന്നും
ആഹ് നല്ല നല്ല കാര്യാണ്
ആഹ്തെയതെ എനിക്ക് പറ്റിയൊക്കെണ്ടാക്കുമ്പോഴല്ലേ ഞാൻ കേറാണ്ടൊള്ളൂ
അതെ മന്തി ഒക്കെണ്ടാക്കാൻ കേറോ
അത് ഞാണ്ടാക്കാം നോക്കി നിക്കാറുണ്ട് ഇനീപ്പോ ഞാണ്ടാക്കിട്ട- കൊളായിട്ട് പിന്നെ മന്തി തിന്നാന്ള്ളന്റെ മൂടാണ് പോയാലേ ഹൊ
അതെ അപ്പൊന്നെ ഹിദക്ക് ഇടണം മെഹന്തിഒക്കെ ഇടുന്ന മെഹന്ദി ഉണ്ടല്ലോ
നെഹതിണ്ട് ഉം
പൈസല്ല അലേ
അതെയതെ ഉം
പൈസണ്ടാക്കി തിന്നണട്ടോ മന്തി
ആയിക്കോട്ടെ തിന്നാട്ടൊ മന്തി ഫുള്ളൊക്കെ ന് ന്നെ കൊണ്ട് താങ്ങൂലേ
കൊറച്ച്ന്നിട്ട് പി പിന്നെ പിറ്റേസം തിന്നാ മതി
ഉം
അത് നടക്കൂല്ലേ
നടക്കും നടക്കും
ബുക്ക് വായിക്കലക്കെന്തായി
ബുക്ക്പ്പോ വായിക്കാന്ല്ല ഒന്നൂന്റെടുത്ത്
അപ്പം ഇന്നലത്തേതാണ് കറുത്തച്ഛനോ
കർത്തച്ഛൻ യെസ്
അപ്പൊ അയിന്റെപ്പം വേറെന്നും എട്ത്തില്ല
ആഹ് ഒരിക്കൽ ന്ന് പറയ്ണ ബുക്കെടുത്തിന്നു
അത് കിട്ടിയോ അള്ളാ
ഹ്ഹ്ഹ അതെന്റെ കയ്യിലുണ്ട്
മ് ശേ
ഉം
രസംണ്ടോ
ഞാൻ എക്സ്പെക്ടെചെയ്തോ രസല്ല
അതെ
ഉം
ഞാന് മറ്റേ എന്താണ് നിന്ന വിജയ് എന്തായ് ന്റെ പേര് ഡി
ആഹ് ആഹ് ഏറ്റൊവും പ്രിയപ്പെട്ടെ ആ
വന്നിട്ടില്ലെ ഏറ്റൊം പ്രിയപ്പെട്ട എന്നോട്
നിന്നോട് ഉം നിന്നോട് ഉം അത് വായ്ച്ചോ
കൊറെ വായിക്കാണ്ട് ഇല്ലേ കൊറെേ വായിക്കാണ്ട് ബുക്കളൊന്നും കജ്ജ് കിട്ട്ണില്ല
അന്നാത്ത്പ്പൊ പുതിയ ങ്ങ്നാ ബുക്കുകളൊക്കെ അതൊക്കെ വായിക്കണന്ന്ണ്ട് പക്ഷെ കിട്ടാം ബയങ്കര പണിയാണ്
ചെലേതൊന്നും സോഷ്യ മീഡിയെ കാണ്ണ ഹൈപ്പൊന്നുല്ല ബുക്കള് വായിക്കുമ്പോ
അതെ ഇതിപ്പോ ഒരിക്കല് ഇതാരെഴുതിയതാ
ശോ ക്കറിയൂല ഞാൻ നീച്ച് പോയി നോക്കണ്ടേ
അപ്പൊ ത ബുക്കൊക്കെ വായിക്കുമ്പോ അതൊക്കെ നോക്കണ്ടേ
അത് വായിച്ചിട്ട് കൊറേ ഇസായി ഞാ കൊണ്ടോയി കൊടുത്തിട്ടില്ലാന്നൊള്ള് എൻ മോഹനന്റെ
എൻ മോഹന്
ഉം അയാൾടെ ലൈഫിലെ മറക്കാൻ പറ്റാത്ത ഒരാളെ പറ്റി എഴുതാൻ പറയും അപ്പൊ അയാൾക്ക് തോ അയാൾടെ കാമുകിനെ പറ്റിഎഴുത അതും ഭാര്യെടെ സമ്മതത്തോടെ ഉം അതാണ് കഥ
അതെ
ഉം
അപ്പൊ ഭാര്യക്ക് ഈറൊന്നുല്ല
ഇല്ല ഇല്ല
അതൊക്കെ ആ ഭാര്യ വായിക്ക് ണേ ഒരവസ്ഥയ
ഭാര്യന്നെണ് കളിയാക്കീന്ന് ഓനെ ഭാര്യ പറഞ്ഞ് ആഹ് ഭാര്യക്ക് എന്താ വെയ്യാണ്ട് ഹോസ്പിറ്റലിലായിന്നു ആ സമയ അത് ഈ കാമുകി ഇണ്ടായിരുന്നു ആശുപത്രിയില് എന്നിട്ട് ഭ ര്യ യാണ ഓനെ പറഞ് വിട്ടു പോയി കണ്ടിട്ട് വായോന്ന്
ഓഹ്
യാ യാ
ഇജ്ജോക്കെ ആണെങ്കിൽ വിടോ
ന്റെ പട്ടി വിടും അതാ എങ്ങാനും വജ് തെറ്റിയാലോ ഇനി ഓളെ കണ്ടിട്ട്
അതെ ഇന്ന് പഴയത് എന്തേലും ഓർമ്മ വന്ന്
അതെ ആ മനസ്സിൽ വന്നേഅള്ളാ
അള്ളാ വിടരുത് ട്ടോ
ട്ടില്ല ഉം പിന്നെ ഞാൻ പ്രേമനരൻ ന്ന് പറഞ്ഞ ബുക്കില്ലേ
ആഹ് അതും കിട്ടിയോ
അത് വായിച്ചനു അയ് ഒരു രസല്ല അവിഹിതം
അതെ ഇതൊക്കെ ഈ പുതിയ അറിഞ്ഞ ബുക്കളൊക്കെ കിട്ടുന്ന ഈ ലൈബ്രറിയിലൊക്കെ പോ വരുവോ
എസ് എസ് എല്ലാതൊന്നും ഇല്ല ചിലതൊക്കെ ഇങ്ങനെ വര്ന്ന് ഇണ്ട് ഇപ്പത്തെ പുതിയതായിട്ട് ട്ടൊന്നുല്ല
വായിക്കണങ്കി കിട്ടണ്ടേ ബുക്ക് കിട്ടണ്ടേ
ഉം ഉം
പ്രേമനഗരം ആരുടെ
അള്ളാ
സോറി ചോദിക്കാൻ പാടുലല്ലോ
പാടില്ലാ ഉം
ഇപ്പോ ഇങ്ങനൊക്കെ കൊറേ ബുക്ക്കളയക്കുമ്പോ അതിൻ്റൊക്കൊരു ഫ്രണ്ട് പേജും ബാക്ക് പേജൊക്കെ ഫോട്ടോടു ത്ത് വെച്ചിട്ട് ഒരു ഫോൾഡർല് ആക്കാക്കിയെക്കണം
സ്റ്റോറേജ് എനിക്കാരും തര്നൊന്നുല്ലേയ് എനിക്ക് സ്റ്റോ റ്റോറേജെൻ്റീല് യാ ഉം ഉം ഉം ഓക്കേ ഓക്കേ എസ് ഓക്കേ ഉം
ഉം ആയിക്കോട്ടെ ഉം പുതിയ ഫോണ് വാങ്ങാള്ള വല്ല ഉദ്ദേശവും
നോ നോ ഞാൻ ലാപ്ടോപ്പ് വാങ്ങാനാണുദ്ദേശിക്കുന്നത് ഇന്റ റെയ്ഞ്ചിലിപ്പ അതൊള്ളൂ
ആഹ് അതെ അതേയതെ ഫോണ് വാങ്ങാൻ പറ്റുവല്ലോ ലാപ്ടോപ്പ് വാങ്ങാം നല്ല കാര്യാണ് ഇക്കും വാണന്ന്ണ്ട് പക്ഷേ കിട്ടണ്ടേ
ലാപ്ടോപ്പാണെങ്കി ഫോണു ആക്കാലോ കയ്യി പിടിച്ച് നടക്കാൻ പറ്റൂലേലും അയിലെലാ സ് സംഭവങ്ങളും ഫോണിക്കെ കേറ്റാലോ
ഏഹ് ഇന്നാ ടാബാക്കി കൂടെ
അതെന്താ ഇക്കറിയൂല
ന്നാ പെട്ടെന്ന് കൊറച്ച് കൂടിം ചെറ്താണ്
ഊം
ഇൻക്ക് ടാ ടാബ് വാണംന്ന്ണ്ട് ലാപ്ടോപ്പിനോട് വല്ല്യങ്ങട്ട് താല്പര്യല്ല പക്ഷെ കിട്ട് ട്ടിയ കൊയപ്പല്ല അങ്ങനെത്ത മൈൻഡാ ടാബ് നമ്മള മറ്റേ ആ പെന്നൊക്കെ പെന്നൊക്കെ കൂടെള്ള ടാബില്ലേ
ഉം ഉം
അതിനാണ് ഇൻട്രസ്റ്റ്
ഓക്കേ ഒക്ക കിട്ടും
കിട്ടും
കിട്ടും
കിട്ടണം ന്ന് വിചാരിച്ചാ കിട്ടും
ഉം
വിചാരിക്ക്ണേ കാര്യല്ലടീ ഞാൻ വിചാരിക്ക്ണേ ബാക്കിള്ളോര് വിചാരിക്കണ്ടേ
എന്താണ് നമ്മളെന്തേലും ആഗ്രഹിച്ചാ ഈ ലോകം മുഴുവൻ നമ്മടെ കൂടെണ്ട്
കൂടെ നിക്കും ആഹ് വെറുതേന് വെറുതെണ്
ഉം അണക്കു വേണേ ഇജ്ജ് ഇണ്ടാക്കിക്കോ പറയും
അതന്നെ
ഉം
എന്നാ ശരി
ആയിക്കോട്ടെ
ആഹ്